ഹലോ ആഹ് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം എന്തൊക്കെണ്ട് അവ്ട്ത്ത വിശേഷം
നല്ല വിഷേശം ചായ കുട്ച്ചൊ
ആഹ് ചായ കുടിച്ച് ഇങ്ങളുടിച്ചൊ
ഇല്ല ചായ ചായ പര്പാട്യൊന്നു അങ്ങനല്ല
ഏഹ് കുട്ടീള് സ്കൂളൊന്നൂല്ലെ ഫ്രീ സൺ സാറ്റർട്ടേയിട്ട് ലീവാ ഏഹ് ഏഹ് എത്ര ആള്ണ്ട്
ക്ക് നാല് പേര്ണ്ട്
ഏഹ്
ന്റെ പേര് മറ്റേ അറബി കോളേജി പഠിക്കാണ് ഹോസ്റ്റൽ നിന്ന് പഠിക്കാണ് ആൺകുട്ടീള് ഒരാള് പത്തിലും ഒരാള് എട്ടിലും
ഏഹ്
ചെറി ആഹ് നിന്ന് പഠിക്കാണ്
ഏഹ്
ചെറിയ ആള് മൂന്നാം ക്ലാസ്സ്ലാണ് പിന്നെ അയിന്റെ ചെറ്ത് രണ്ട് വയസ്സായിട്ടില്ല
ഏഹ് ഇവടെ ഒരാള്
ഏഹ് ചെറ്താണൊ
ആഹ് ചെറ്താ എൽ. കേ. ജില
ആഹ് ശരി ഇന്ന് സ്കൂള് ഇല്ലല്ലൊ
ന്ന് സ്കൂളില്ല ന്ന് ഇൻക്ക് ഇൻക്കൊരു പരിവാടിണ്ട് കല്യാണ ണ്ട് അപ്പൊ ഇന്നവടേണ ഓക്കെ നാളേണ് കല്യാണം.
ആഹ് കല്യാണ വീട്ട്ലാണൊ?
ആഹ് ഉം ഉം അസിന്റെ കല്യാണാണ്.
ആഹ് ശെരി. ന്നട്ടെന്ത ഡ്രസ്സൊക്കെ കല്യാണ ഡ്രസ്സൊക്കെന്ത?
കല്ല്യാണ ഡ്രസ്സ് എന്താ സാധാ ഡ്രസ്സെന്നെ ചുരിദാറിന്റ
ഇപ്പൊ പാർട്ടി മറ്റെ പാർട്ടി വെയർ ഡ്രസ് സരിക്ക്ല്ല ചുരിദാറും. ആഹ് ഇപ്പൊ പിന്നെ ആഹ് ആഹ് ഇപ്പൊ പിന്നെ അങ്ങനെ ങ്ങനേണ് മോഡല് ആദ്യം മോഡലെർങ്ങ്യതാണ് ഇപ്പം വീണ്ടും എർങ്ങീട്ട്ണ്ട്. പല കളറുവായിട്ട് നല്ല വർക്ക്ണ്ടായിട്ട്ള്ള
ആഹ് ആഹ് പണ്ടൊരനാർക്കലി ന്നൊക്കർഞ്ഞിട്ട്
ആഹ് അതാണ് അങ്ങന മോഡലെറ്ങ്ങീന്യല്ലൊ സാധാ മോഡലെന്നേണ് ഇപ്പ വീണ്ടും നല്ല നല്ല കളേഴ്സ് ണ്ടാവുലേ. ഭംഗിള്ള കളറ്ണ്ടാവും അതെ ഉം
ആഹ് ആഹ് ഇപ്പത്തെ കല്യാൺത്തിനങ്ങനെ ഡ്രസ്സ്കോഡെയ്യ അങ്ങനെ ക്കേണലൊ ഓരോ പരിവാടികളും ഉം തലേന്ന് വേറെ ഡ്രസ്സ്
സിമ്പ്ളായിട്ടമ്മക്ക് എട്ക്കാനും പറ്റും അങ്ങനെ പയെ പല പലേ കളറ് അങ്ങൻത്തെള്ള കാര്ണെ മുമ്പൊക്ക ഞമ്മള് ഡ്രസ് കോഡെടും നല്ല നോക്കി നോക്കി കിട്ടാൻ നല്ല പ്രയാസേർന്നു
ആഹ് ഇപ്പ ആഹ് ഇപ്പ പൊതുവെ അങ്ങനായോണ്ട് വേ അല്ല അങ്ങനെ ണ്ടാവും
പല പല കളറും കിട്ടും. ഉം
ആഹ് ഉം അവടെങ്ങനെ കല്യാൺത്തിന്റെ തൊക്ക മഞ്ഞ കല്യാണം അങ്ങനെ
ആഹ് ഇപ്പം കല്യാണങ്ങള ങ്ങനെ പലേ കല്യാണങ്ങ മഞ്ഞ കല്യാണം പിന്നെ നരി കുത്ത്കല്യാണം. അങ്ങനെ കൊറേ കല്യാണങ്ങള്ണ്ടര്ന്ന് ആതൊക്കെ കഴ്ഞ്ഞൊ? ആഹ് ആഹ് അങ്ങനെ കൊറെ കല്യാണങ്ങള്ണ്ടല്ലൊ ഇപ്പൊ ഇപ്പൊ ഒരാഴ്ച്ച് ഈ കല്ല്യാണം തെന്ന
ആഹ്
പണ്ട് ഒര് വ്‌വ് വീട്ടില് ഒര് രണ്ട് സൊക്കെ കല്ല്യാണ ണ്ടാവും ഇപ്പൊ ഓഡിറ്റോറിയാണ് പിന്നെ വീട്ടിലൊര് കൊറേ കല്യാണം പിന്നെ ആഹ് അതെ ഒരാഴ്ച മുന്നേ തൊടങ്ങും പിന്നേ ഓഡിറ്റോറിയത്തില് കല്യാണം
ഇവടങ്ങനെന്നെ ഒരാഴ്ച്ച മുന്നെ തൊടങ്ങലൊട്ങ്ങ്യാ ഞങ്ങളൊക്കെ മിഞ്ഞാ ഇന്നലെ വന്നത് അങ്ങനെക്കെ കല്യാണം കഴിച്ചൊട്ത്തു അങ്ങനെക്കെ ന്ന് ന്നലാക്ക്യത് ഉം നാളെ ഓടിറ്റോറിയത്തിലാണ്.
ആഹ് അപ്പൊ കല്യാണത്തിന്റെ തലേൻ അന്നായിരിക്കും ഡ്രസ് കോട്ലേ.
ആഹ് തരേ അന്നാ ഡ്രസ്സ് കോഡ് ഇന്നെല്ലാരും ബ്ലേക്ക് ഡ്രസ്സ് നാളെ ഉം ന്താ മെറൂൺ കളറ്.
ആഹ് കുട്ട്യെൾക്കൊക്കെ എന്താ കളറ്?
കുട്ട്യെൾക്കെല്ലാര്ക്കും അങ്ങനെന്നെ മെറൂണ്. ഉം പലേ മോഡലായ്കും അടി ആഹ് പല മോഡലായിട്ടും അടിക്ക കു ചുരിദാറായിട്ടും
ആഹ് പല ആഹ് ഇഷ്ടത്തിൻനസരിച്ച് അടിക്ക കളറൊക്കെല്ലാര്തും ഒരേപോലെലേ പിന്നെ മോളെന്താ എൽ കെ ജിയിലാണോ?
ആഹ് മോളെൽ കെ ജിലാണ്. ങ്ങളെ മോന് എന്നാ മാസത്തിലൊക്കെ വരോ ഓല്
ആഹ് ഓല് മാസ്ത്തിൻ്റെ ഹസ്ബൻ്റ് അവിടേണ് പഠ്പ്പിക്കുന്നത്
ഉം ഹസ്ബൻ്റിന്റെ കു ഇവ്ടെ വെര്ല്ലാ
ആ അല്ലല്ല ഒരാഴ്ചയിലാണ് വരാ ഇവര് മാസത്തിലാണ് ലീവ്
മ് എന്താ എല്ലാ വെള്ളിയായ്ച്ച്യും വെര്ല
ല്ല ആ ഹസ്ബൻ്റ് വെള്ളിയാഴ്ച്ച വരും ശനിയാഴ്ച്ച പോകും അങ്ങനെ
അ
ഇവര് മാസം മാസത്തില് മൂന്നീസം ലീവ് ണ്ടാവും
ആ കൃഷിയൊക്കെണ്ടോ അവിടെ അതൊ വീട്ടി
മ് അങ്ങനൊന്നുല്ല കൃഷി ണ്ടോ ചോയ്ച്ചാല് ണ്ട് പിന്നെ ണ്ടായിര്ന്നു ഞാ എനിക്കിഷ്ടാണ് കൃഷിയൊക്കെ ണ്ടാക്കാന് പക്ഷെ ഇവിടെ ഈ മയിലും പന്നികളൊക്കെ കാരണം ണ്ടാക്കാൻ പറ്റൂലാ
ഏ മയിലൊക്കെ ണ്ടോ
ആ മയില്ണ്ട്
ഏ ങ്ങനെ വീട്ടിന്റെ അട്ത്ത്ക്കൊക്കെ വെര്ലാ
ആ വരും ആന്നെ പി വീട്ട് ആഹ് മുറ്റ ഈ കോഴിക്കൾ നടക്കുന്ന മാതിരി നടക്കും നശിപ്പിക്കും സാധനങ്ങളൊക്കെ നമ്മളെന്തേലും ണ്ടാക്കി ആഹ് ചെടി ആഹ് അയ്ന്റെ തളിരലെ
ഏ
കൊത്തി മ് തളിരാണ് ല് ഇതിന്റെ പച്ചക്കറി ആയാലും ചെടികളായ
ആ ആം തൂമ്പ് എട്ക്കെയ്ക്കാരം ലെ
തൂമ്പെട്‌ത്താ പിന്നെ അത് വളരൂലല്ലോ വളരാൻ പ്രയാസണല്ലോ അങ്ങനെ അവിടെക്കെ എങ്ങനെ കൃഷിക്കെ ണ്ടോ
ഇവിടെ ഞങ്ങള് അങ്ങനെ കൃഷി ചെയ്ല്ലാ തൊക്കെ ണ്ടാവും വാഴ അങ്ങൻത്തൊക്കെ ചെറിയെ ചെറ്തൊന്നും ചെയ്ല്ല ചെറുത്ണ്ടാവൂലാ കോഴി ഒക്കെ ണ്ടായോണ്ട് ആ
ള് പിന്നെ എവിടേം ഇല്ല അത് കാരണം പിന്നെ കോഴിക്കളെ ഷല്ലൃയൊന്നുല്ല കൊഴിക്കൾ ങ്ങനെ കീരി ആ കീരയൊക്കെ കാരണം ആരും കോഴിക്കളെ വളർത്തുല്ല വ്ടെ നായ്ക്കളും ണ്ട് നല്ല ന ള്ണ്ട് അപ്പൊ അത് കാരണം കോഴിക്കളൊന്നരു വീട്ടിലും ണ്ടാവുല്ല പ്പൊ
ഏ പി മഴയോക്കെണ്ടായ്നോ ഇന്നാടെ
ഇല്ല ഇന്ന് നല്ല വെയിലാണ് അങ്ങോട്ടക്കെങ്ങനെ
ഇല്ല ഇന്നു ഇന്നലെക്കെ നല്ല വെയിലെനി
ആ മഴ പോയ പോലെണ്ട് വെയിലല്ലേ വെയിലാണ് ആ അതന്നെ എപ്പളാറീല്ല
മ്
ര രാത്രിക്ക് ഫുഡൊക്കെ ആക്കിയോ
ആ രാത്രി ഉച്ചക്ക് ണ്ടാക്കിയനെ പ്രത്യേകിച്ച ഒന്നും ണ്ടാക്കൂല
മ്
അവിടെങ്ങനെയാണ് രാത്രി വേറെണ്ടാക്കുവോ
അല്ല ഞങ്ങള് തെകഞ്ഞ് ല്ലെങ്കിലൊക്കെ ണ്ടാക്കും
എന്താണ് ചോറെന്നെണോ
അൽ ആ ചോറന്നെ ചോറുണ്ടാക്കും അല്ലേൽ ചെൽപ്പൊ ചപ്പാത്തി ണ്ടാക്കും അപ്പത്തെ ഷ്ട്ടം പോലെ ണ്ടാക്കും ചെലേപ്പൊ ഉം ആ
അതെ ന്നി രാത്രി ആ കഴിക്കര്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അത് കൊടുത്താ പിന്നെ പിന്നെ അവര് ചോറൊന്നും കഴിക്കൂല
ഉം പിന്നെ ടെ തൊക്കെ ണ്ടോ ഫുട്ബോളിന്റെ തൊക്കെ ണ്ടോ കാണല് തൊക്കെ
ഫുട്ബോൾ ന്റെ ആ ഏ ഫോണിൽങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലാണ്
ആ കുട്ട്
ആ കുട്ടികളും ആ ആ ഹസ്ബന്റൊക്കെ ണ്ടെങ്കില് ഓലിര്ന്ന് കാണും അല്ലാതെ ഞാൻ കാണലില്ല
ഏ ഇങ്ങനെ ടി വി ക്കെ അങ്ങനെ കാണോ ഫോണ്ലൊക്കെ
ആ ഓല് ഫോണ്ല് കാണും ഓല് അയ്ന് ഏ ആ ഓല് കാണും ഉം ഉം ഉം വേറെന്തക്ക അവ്ടെങ്ങനെ ചെടികളൊക്കെ ണ്ടാ
ചെടികള് അങ്ങനെല്ലാ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കൂ വല്ലാതെന്നുല്ല ഈ ങ്ങള് ട്രിപ്പൊക്കെ പോവല്ണ്ടോ
ആ വല്ലാതെങ്ങനെ പോവലൊന്നുംല്ല്യ എടക്കൊക്കെ
ഉം
പിന്നെ നമ്മളികെ കേഷനൊക്കെ പ്പ സ്കൂളും മദ്രസക്കെ ണ്ടല്ലോ അതുകാരണം പ്പോ ആ ആ ആ വെക്കെഷൻലൊക്ക ങ്ങനെ ആ എല്ലാരും ണ്ടാവും പിന്നെ പെരുന്നാൾനൊക്കെ പിന്നെ എല്ലാരും ണ്ടെയ്നു അപ്പൊ പിന്നെ ഓരോ എവ്ടേ ലൊക്കെ പോവും
ഉം അവ്ടെ ങ്ങനെ ങ്ങനെട്ത്ത് ബീച്ച് അങ്ങൻത്തെ സ്ഥലങ്ങളൊക്കെണ്ടാവോ
ആ ബീച്ച് അട്ത്തൊന്നുല്ല
ഉം
അങ്ങനെ അടുത്തൊന്നുംല്ല ബീച്ച് പോകണം ഞങ്ങള് ഞങ്ങള് കോഴിക്കോട് ബീച്ചിലൊക്കെണ് പോവാറ്
എ ഏ
അല്ലാതെ പിന്നെ അട്ത്ത് പാർ ക്കള്ണ്ട് അങ്ങനെ പിന്നെ ഞങ്ങള് സ്കൂളൊക്കെ വിട്ടാലും അങ്ങനെ ബര് ഹസ്ബന്റ് കുട്ടളൊക്കെ വീട്ടിലുണ്ടാവുമ്പോ അങ്ങനെ പോവും ആ അട്ത്ത്ണ്ട് ആ അപ്പൊ പിന്നെ ഞമ് മഹ്ര്ബ്ന്റെഷൊക്കെ ഞങ്ങൾ പോവും രേഷമൊക്കെ ഞങ്ങ പോവും
ഉം ഇങ്ങടെ അവ്ടെ എത്രണ്ട് ക്ലാസ് എത്ര വരെ ഉള്ളത് മക്കക്ക്
മദ്റസേ
ആഹ്
ബ്ടെ പ്ലസ് ടു വരേണ്ട് ആ ഡിഗ്രിണ്ട് പ്ലസ്ടു ഡിഗ്രി ഒക്കെ ണ്ട് വിടെ ഡഗ്രി ഡിഗ്രിക്കൊക്കെ കൊർച്ച് കുട്ടിളെ ഉള്ളു പ്ലസ് ടു വരെ കുട്ടോള് നല്ലണം ണ്ട്
ഏ അല്ല മക്കള് ഓല് ത് പഠിച്ചാ പോയ അവ്ടെ
ആ അവിടെ അവിടെ എല്ലാ ഞമക്ക് പ്ലസ് ടു കഴിഞ്ഞാ ഏത് കോഴ്സ് വേണമെങ്കിലും എടുക്കാം
ഏ
ഡിഗ്രി ഡിഗ്രി ഏത് വേണമെങ്കിലും എടുക്കാം അങ്ങനെ രണ്ടും ഉണ്ട് മതപരവും ഉണ്ട് ഭൗതി ആ ഭൗതികരോ രണ്ടും ഉള്ളത്
ആഹ്
ആഹ പിന്നെ അപലെ ഇപ്പൊ അവിടെയാണ് പഠിപ്പിക്കുന്നത് അത് കാരണം എവിടെ ആയാലും വീട്ടിലായാലും ഇവരെ കളിക്കാൻ പോയിട്ടും പിന്നെ കൂ ഇട്ടുകെട്ടു അതൊക്കെ പേടിയാണ് വീട്ട ഇതാവുമ്പ പിന്നെ ആഹ് ഓരോ കൂട്ടുകെട്ടാണ് പിന്നെ അങ്ങനത്തെ ഒരോന്നല്ലെ നമ്മള് കേൾക്കുന്നത് ഇപ്പള്ള കാലം അങ്ങനെയല്ലേ അപ്പൊ പിന്നെ പേടിയാണ് പിന്നെ മഴക്കാലം രണ്ടാമത്താള ചേർത്തേണ്ട വിചാരിച്ചതാണ് ഞാനും ചെറിയ ചെറിയ കുട്ടികളാണ് വീട്ടിലുള്ളത് അത് കാരണം ചേർത്തണ്ടാ ചേർത്ത് ചേരുന്നു
ഉ അങ്ങനെ പോ പോണെ ഇഷ്ട്ട അവൾക്ക്
ആ ഓൽക്ക് പിന്നെ രണ്ടാമത്തെ ആൾക്ക് പിന്നെ അവന്റെ ഉറപ്പുണ്ട് പിന്നെ അങ്ങനെയൊക്കെ കാരണം ഓനിക്ക് പിന്നെ വലിയ പ്രശ്നം മൂത്തോൻ നിക്ക് പിന്നെ നല്ല ടെൻഷനായിരുന്നു രണ്ടാമത്തോന് പിന്നെ അങ്ങനത്തെ കുഴപ്പൊന്നുല്ലഓനി ക്ക് ഒന്റെ കാക്കയും ഉപ്പൊക്കെ ഉള്ള കാരണം
ആഹ് ആഹ് എന്ന ചെലയിടോക്കെ ഇ ഫ്രൻസിന്റെ കൂടെയൊക്കെ വിട്ട് പോകാനൊക്കെ മടി
ആഹ് അത് നല്ല ഫ്രൻഷി ഇഷ്ട്ടം പോലെ ചെങ്ങായിമാരായി ആൾക്ക് രണ്ടാമത്തെ ആൾക്ക് മൂത്ത ആൾക്ക് പിന്നെ അങ്ങനെയൊന്നുല്ല കൂട്ടുകെട്ടൊന്നുമില്ല രണ്ടാമത്തെ ആൾക്ക് നല്ല ഇഷ് ഇഷ്ട്ടം പോലെ ചെങ്ങായിമാരൊക്കെയാണ്
എങ്ങട് വരുമ്പ എല്ലാരും വരു
ആഹ് വരുമ്പൊ ആ ഈ പ്രാവശ്യം ഈ സ്കൂൾ തുറന്നവരാണ് കൊണ്ടേ ആക്കിയത്
എം
പിന്നെ ലീവിന് വന്നാൽ പിന്നെ എല്ലാവരും വരും പിന്ന കൂട്ടുകെട്ട് കാരണം നമുക്ക് ഇവിടെ നിർത്താനും പേടിയാണ് കളിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് വരാ ആ നേരം മഗ്‌രിബ് ബാങ്ക് കൊടുത്തന്റെ ശേഷ വരി അപ്പൊ പറഞ്ഞാലും കേൾക്കൂല പിന്നെ ഞാൻ ഇ ഇപ്പ ഇവിടെ ഇല്ലാതെ കാരണം നമ്മള് പറഞ്ഞാലോ എന്നെ പേടിയാണ് വടിയൊക്കെ എടുത്ത് നിന്നാ പേടിയാണ് എന്നാല് പറഞ്ഞാലും നമ്മളോട് സത്യയാണോ കളവാണോന്ന് ഒന്നും അറി യത്തില്ല കളിക്കാൻ പോയതാണോ കൊളത്തില് നീന്താൻ പോയതാണോ ഒന്നും അറിയൂല്ല
ആ ഇപ്പൊ ഓരോ കുട്ടികൾ കോളത്തിലൊക്കെ നീന്താൻ പോയി ട്ട് കുറേ കുട്ടികള് ഞങ്ങള ഇവിടെ എപ്പടത്ത് ആ ആ ഒരു വീട്ടിൽന്ന് രണ്ടു പേര് മരിച്ച് ആ ഇപ്പൊന്നാളടുത്ത് കൊളത്തി നീന്തിയിട്ടെ
തന്നെ കേൾക്കാണ്ടാവുള്ളൂ ഈ മഴയും വെള്ളം പാടവും കിണറൊക്കെ ഒരേപോലെ നെ റഞ്ഞു നിൽക്കുന്ന ടൈം അല്ലേ
ആഹ് ആഹ് ആഹ് എന്നാ ശരിയെന്നാല്